ആഹ്
ആഹ് ആഹ് എന്ത
ഞാൻ ദേ കൊച്ചിനെ വിളിക്കാൻ പോയതായിരുന്നു സ്കൂള് വിട്ട് വന്ന് ആ
ഓഹ് ശരി
ഇച്ചിരി വൈകിപ്പോയി ഞാനേ കുറച്ചു നേരം ഒന്ന് കിടന്ന് ഉറങ്ങീല്ല കിടന്നുള്ളു അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അലാറം അടിച്ച് എഴുന്നേറ്റ് ഇറങ്ങി വന്നപ്പോത്തേക്കും വണ്ടി ഇന്ന് നേരത്തെ വന്നു പിന്നെ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പക്ഷേഇവര് ഒന്നിച്ചാ കയറുന്നത് അപ്പൊ അതിന്റെ അമ്മ ഉണ്ടായിരുന്നു അത് കാരണം കുഴപ്പമില്ല ഞാൻ വീട്ടിൽന്ന് ഇറങ്ങിയതും ഇങ്ങ് വന്ന്
ആഹ് ഉം ഞാനും ഇവിടെ ഇരിക്കുവായിരുന്നു ഇനി വൈകീട്ടത്തിന് ഇപ്പ എന്തേലും വെക്കണം ചായ ഇടണം ചായല്ല കടും ചായെ ഇ വിടെ ഉം ഉം അങ്ങനെ ആ കട്ടൻ ചായ ചായ രാവിലെ മാത്രള്ളു ആണോ അത് താമസിക്കുവോ
അത് എന്താന്നോ ആ വാപ്പ വാപ്പാക്ക് ആ സമയത്തൊരു ചായ നിർ നിർബന്ധാണ് അപ്പ രണ്ട് തവണയായിട്ട് വെക്കണ്ടല്ലോന്നോർത്തിട്ട് ഉമ്മ ജോലി ജോലിക്ക് പോവ്ണ്ട് ഉമ്മ ജോലി കഴിഞ്ഞു വരുമ്പോ അഞ്ചര ആറ് മണി ആകും അപ്പൊ പിന്നെ ഒന്നിച്ച് ഒരുപ്രാവശ്യം ഹലോ
ആഹ് ഹലോ
ഉമ്മച്ചി പിന്നെ വൈകീട്ട് അവിടുന്ന് കു ടിച്ചിട്ടാ വരുന്നെ ചായ അപ്പൊ ഉമ്മാക്ക് അങ്ങനെ സമയം വൈകിയാലും കുഴപ്പമില്ല ഞാനും പിന്നെ എനിക്ക് കിട്ടിയാൽ മതി എപ്പോഴാണെങ്കിലും കിടക്കുന്നതിന് മുന്നേ ഒരു ചായ കി കിട്ടിയാ മതി അത് ഇന്ന സമയത്ത് വേണമെന്നൊന്നുല്ല
ഉം ഞാൻ പണ്ട് കുടിക്കുമായിരുന്നു വീട്ടി വീട്ടീ നിന്ന സമയത്ത് സ്ഥിരം അവിടെ ചായ എല്ലാവർക്കും വേണം അങ്ങനെ കുടിക്കുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ അധികവും ഇല്ല രാവിലത്തെ ചായ മാത്രേ ഉള്ളൂ വൈകീ ട്ട് പിന്നെ കരിഞ്ചായയാ എല്ലാവർക്കും പിന്നെ കരിഞ്ചായ കുടിക്കും ഇവിടാർക്കും ഇല്ല ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഞാൻ വന്നിടം തൊട്ട് ഇപ്പൊ പിന്നെ ഇച്ചിരി കരിഞ്ചായ ഇട്ട് കൊടുക്കും അതിന് മുമ്പ് ഇവിടെ ഇടത്തില്ലായിരുന്നു ഇക്കാടെ വീട്ടിൽ എനിക്കും ചായ ഇഷ്ടമല്ല അങ്ങനെ പിന്നെ ഇമ്മാക്കും വാപ്പാക്കും കരിഞ്ചായ ഇ ഇട്ട് കൊടുക്കും ഞാനും കൂട്ടത്തീ കുടിക്കും അത
ചെറിയ ചെറുകടി എന്തെങ്കിലും നിർബന്ധമുണ്ടോ
ആ ഉമ്മാക്ക് ഉമ്മ ആണെങ്കി ഒരു ദിവസം ഉണ്ണിയപ്പം ആ വെച്ച് പിന്നെ ഇന്നാണെങ്കി കോവക്ക വറുത്ത്
ആഹാ കോവക്ക
ഇന്നുച്ചക്ക് വറുത്തത് ആഹ് കോവയ്ക്ക ഉമ്മ പറഞ്ഞു ഇവിടെ കോവക്ക അവിടെ അവിടെ ഒരു കൊച്ചുമമാടെ മോള് വറുക്കുമായിരുന്നു അങ്ങനെ അത് കണ്ട് വറ് ക്കാന്ന് പറഞ്ഞ് ഇന്ന് ഉച്ചക്കാ വറുത്തെ ഉച്ചക്ക് എന്താ മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയൊ ക്കെ ഇട്ട് വറു നല്ല ആയിരുന്നു കോവയ്ക്ക വീട്ടിൽ ഉണ്ട് കോവയ്ക്ക ആഹ നമ്മുടെ ഇൽ കറി വെക്കുന്ന കോവയ്
ആഹ അല്ല ഞാൻ ഉദ്ദേശിച്ചതേ ഇവിടെ ഞങ്ങള് പാവക്ക അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ തേച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും എന്നിട്ട് വറക്കും അതുപോലെ വ വർ ഉണക്കിയിട്ടാണോന്ന് ചോദിച്ചതാ
അല്ലല്ല ഉണക്കിയതൊന്നുല്ല പച്ചക്ക് പച്ചക്ക് തന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് പച്ചക്കങ്ങ് വറുത്തു നല്ലതായിരുന്നു ചോറിന്റെ കൂടെ ചോറിന്റെ കൂടെയും കഴിച്ചു അല്ലാതെയും കഴിച്ചു എങ്ങനെ ഇവിടെ ഉണ്ട് കോവയ്ക്ക അതുകൊണ്ട് ആഹ് ഇവിടെ ഈ ഫ്രൂട്ട്സ് പ്ലാനറ്റ് ഇക്കാക്ക് ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ഭയങ്കര ഇഷ്ട അതെല്ലാം വെച്ചിട്ടുണ്ട് ഈ അവെ ക്കാടോയും പിന്നെ ഈ ഈ സ്റ്റാർ ഫ്രൂട്ട്ന്റെ ഒരു നെല് ഒരു പുളിയുണ്ടല്ലോ ളി അതിന്റെ മധുരൊള്ളു സ്റ്റാർ ഫ്രൂട്ട് ല്ലെ ആ അത് ആഹ് അതിന്റെ മതിരി ഉള്ള ഉണ്ട്.
അവക്കാടൊക്കെ ഇണ്ടായിട്ടുണ്ടോ
ഇല്ല ചെറുതാ വെച്ചതേ ഉള്ളൂ കൊറച്ച് ഇപ്പ ആറു മാസ ആയതെയൊള്ളു വെച്ചിട്ട് ആഹ ഞങ്ങളുടെ ഇവിടെ അടുത്ത് പിടിച്ചിട്ടുണ്ട് വലിയ മരത്തിൽ നറച്ചു പിടിച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത് കൊറച്ചടുത്ത് ആഹ പിടിക്കും നാട്ടി പിടിക്കും
ഉം
പിന്നെ പിന്നെ എന്തുവാ ചാമ്പയ്ക്ക ഉണ്ടല്ലോ ചാമ്പയ്ക്ക പലതരത്തില് ചാമ്പയ്ക്ക നാട്ടിലെയും പിന്നെ ച്ച പിന്നെ ഇല്ല ആപ്പിൾ ചാമ്പയില്ലേ അതെല്ലാം വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പ പ്രാവശ്യം ആറു മാസം ആയൊള്ളു ഇത് വെച്ചിട്ട് അപ്പൊ അത് പിടിച്ചു
പച്ച ചാമ്പക്ക ഉണ്ട് അത് ഇപ്പം വലുതായ അതിനകത്ത് പിടിക്കുന്നുണ്ട് പിന്നെള്ള മിൽക്ക് ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അബിയു അങ്ങനെ
ആഹ് എന്റെ ഒരു കൂട്ടുകാരി അഭിയൂന്റെ കാര്യം പറഞ്ഞു ഞാൻ അവള് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പേര് തെന്നെ കേൾക്കുന്ന
ആഹ് അത് ഇവടെ പിടിച്ചു അത് വലിയ മരമായിട്ട് നിൽപ്പുണ്ട് ഈ അതിനകത്ത്ല്ല മിൽക്ക് പോലെ അത് തുറക്കുമ്പോ ഇങ്ങനെ മുറിക്കുമ്പോ മിൽക്ക് പോലെ ഇങ്ങനെ നല്ല വെള്ള ആഹ്
ആദ്യമായിട്ട് കേ
ഞാൻ കഴിച്ചിട്ടില്ല ആഹ അത് വെച്ചിട്ടുണ്ട് പിടിക്കണോ ഇനി രണ്ട് ആർ വർഷംമെങ്കിലും എടുക്കും അത് പിടിച്ച് വരാന് പിന്നെ ലോ അത് ആറ് വർഷം എടുക്കും എല്ലാം ഒരു ആറ് ഏഴ് വർഷം എടുക്കും ക്കും എല്ലാം പിടിക്കണമെങ്കിൽ
ആഹ്
ഈ വലിയ മരമൊക്കെ അതല്ലേ പിന്നെ ചാമ്പ പിടിച്ചായിരുന്നു ചാമ്പയും പേരക്കായും പെട്ടെന്ന് പിടിച്ചായിരുന്നു പിന്നെല്ല ചെമ്പരത്തി വരി ക്കന്റെ പ്ലാവില്ലേ
ആഹ്
ചുമന്ന കളറുള്ള അതും പിടിച്ച് അത് ആറുമാസേ ആയോള്ളു ഇല്ലില്ല കുറവാ പിന്നെ ഇല്ല കൊറവ ഉള്ള സ്ഥലത്ത് വെച്ചേക്കുവ അടുപ്പിച്ച് അടുപ്പിച്ച വെച്ചേക്കുന്നേ എന്തോ ആവോന്ന് അറിയത്തില്ല വലുതാകുമ്പോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ തിക്കി നിന്ന് നിക്കും
ആ ഇങ്ങനെ എല്ലാടം പോയി കാണും നസറിയിലെല്ലാം പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ഒത്തിരിയെ അടുത്തു പോയിട്ടുണ്ട് തൃശ്ശൂര് വരെ പോയി എല്ലാടും പോയി കാണും ഉം ഇവിടുത്തെ ബന്ധുക്കൾ എല്ലാരും ഒത്തിരിയും പേരുണ്ട് മാമ്മമാരുടെ മക്കളും മാമമാരയും മാരും എല്ലാരും ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് വീട്ടിലെ അപ്പൊ അതെല്ലാം കണ്ടിഷ്ടപ്പെട്ട് ഓരോരുത്തർ അപ്പുറത്ത വിട്ട് മാമാടെ മോന് മേടിക്കുമ്പോ ഇവിടെയും മേടിക്കും അങ്ങനെ ഇവിടെ കണ്ട് അപ്പുറത്ത് മേടിച്ച് അടുത്തടുത്താ മാമാമാരുടെ വീടൊക്കെ അങ്ങനെ എല്ലാതും കൊണ്ട് ഇതെല്ലാം അതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ട് വരും അവിടെ പിടിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടുത്തെ അങ്ങോട്ട് കൊണ്ടുവരും ല റംമ്പൂട്ടാൻ പിടിച്ചില്ല ഇപ്പൊ ആറു വർഷം കഴിഞ്ഞ് പിടിച്ചില്ല ഈ വർഷം പിടിച്ചുന്നു വിചാരിച്ചു പക്ഷെ പിടിച്ചില്ല ഹലോ ഹലോ
ഹലോ
ഹലോ ആ കേക്കുന്നുണ്ടോ
ആഹ ആ ഉണ്ട് ഉണ്ട്
ഒ ആഹ ആഹ ആഹ് ആഹ
ബന്ധുക്കളൊക്കെ അടുത്തടുത്തണ്ടല്ലേ
ആഹ ഇവിടെ ബന്ധുക്കളൊക്കെ ഇക്കാടെ ബന്ധുക്കളൊക്കെ ഇവിടെ അടുത്തടുത്തുണ്ട് കുറച്ച കഴക്ക് എടുത്ത് പിന്നെ മാമാമാരും എല്ലാം ഉണ്ടാവ അതെ അടുത്ത
ആഹ
അതൊണ്ട് ഇടക്കൊക്കെ അങ്ങോട്ട് പോവും ഒരു വർഷം
ഒരു വർഷായിട്ടുള്ളു
ആഹ ഒരു വർഷം അങ്ങനെ പിന്നെ പി എസ് സി ഒക്കെ പഠിക്കുന്ന്
ഉ
വീട്ടിൽ ഇരുന്ന് പി എസ് സി പഠിച്ചു പോയരുന്നു പിന്നെ പിന്നെ എല്ലാം ഓൺലൈൻ വഴി നോക്കാന്ന് വിചരിച്ച് ഇന്നലെ എൻട്രി ആപ്പ് ഒക്കെ എടുത്ത് അതിനാത്തൊക്കെ നോക്കി
ഞാനെരു ഓൺലൈൻ കോച്ചിങ്ങിന് ചേർന്നിര്ന്ന് അഴ്കഴിഞ്ഞ കൊല്ല ലാസ്റ്റ് പി എസ് സി യുടെ അത് കൊല്ലത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂ ഇയർ പ്രമാണിച്ച് ഫ്രീ ആയിട്ടൊരു ഈക്വൽസ്ന്ന് പറഞ്ഞരു ഇൻസ്റ്റിറ്റ്യൂട്ടാ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടല്ല അവരെന്താ ചെറിയ ഫീസില് ഒ തൗസൻഡന് താഴെ വരുന്ന ഒരു എമൗണ്ട് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലാട്ടോ സെവൻ ഫിഫ്റ്റി എന്തോ അത് എൽ ഡി സി ടെ എക്സാം തീരുന്നത് അത് ങ്ങനെ അനൗൺസ് ചെയ്തപ്പോ മുതല് എക്സാം തീരുന്നവരെ ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസത്തോളം കോച്ചിങ് കി കിട്ടിയാരുന്നു പക്ഷേ വല്യ പ്ര ഗുണൊന്നും ഇണ്ടായിരുന്നില്ല
ആതോ പിന്നെ എഴതുന്നുണ്ടോ ടെസ്റ്റ് എല്ലാം
ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങട് ക്ളച്ച് പിടിക്കുന്നില്ല
ഉം എനിക്കും ബി എസ് സി ആണ നല്ല പോലും അറിയത്തില്ല ഞാനല്ല സാഹരണ ബാങ്കിന്റെ മാത്രമേ നോക്കിട്ടുള്ളൂ ഇതുവരെ അല്ലാത്ത സാധാ പി എ സി നോക്കിയില്ല സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിങ്ങും അതും ഇതുംക്കെ
ആഹ്
ഈ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിച്ചത്
ആഹ് ഞാനും അതെ ബികോം കോപ്പറേഷനായിരുന്നു ആഹ് പക്ഷെ ഞാന് ഞാൻ എഴുതുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഞാൻ പഠിച്ച പഠിച്ച് പാസ്ഔട്ട് ആയിട്ട ഇപ്പ കൊറേ ആയി ഞാൻ രണ്ടായിരത്തി പത്തില് പാസ് ഔട്ട് യത ഡിഗ്രി
ഉം ഉം
അപ്പോ അന്ന് എന്താ കൊറേ അഹ് ലോയ ഒക്കെ അമൻമന്റെൊക്കെ പുതിയതൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊന്നും എനിക്കറിയില്ല ണ്ട് അപ്പൊ ആഹ് അപ്പോ എനിക്ക് കാരണം ഞാൻ വീഡിയോസ് ഒക്കെ യൂട്യൂബില് നോക്കിയിട്ടും ഒരുപാടൊന്നും അങ്ങനെ ഇല്ല എനിക്കത് അങ്ങോട്ട് ശരിയാവുന്നില്ല
ആഹ് പുതിയത്തെ പുതിയ റാങ്ക് ഫയൽിനകത്ത് പോണ്ടന്ന് റാങ്ക് ഫയലിലുണ്ട് പുതിയ
ആണല്ലേ?
ഞങ്ങളടെ കോച്ചിങ്ങില് ഇന്ന് തന്നായിരുന്നു പക്ഷെ ഞാൻ മേടിച്ചില്ല
ഉം
പുതിയ അനകത്തുണ്ട് പുതിയ അപമെന്റ് മാറിയത്
ഞാനൊരു എക്സാമിന് പോയി അതൊന്നും പഠിക്കാതെയാട്ടോ പോയത് അതെന്തോ ഏഹ് വേറെന്തോ കുറച്ച് ഫാമിലി ആരുടെക്ക കല്യാണോ അതിന്റെ തെരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ പോയി എഴുതിയതാ അപ്പോ എക്സാം എന്തൊക്ക അ അറിയണ പോലൊക്കെ കറക്കിക്ക കുത്തി പോകുന്നു ഇപ്പൊ തിരിച്ചറങ്ങിയപ്പോഴത്തേക്കും ഓരോ പിള്ളേര് അവര് ഡിഗ്രി കഴിഞ്ഞ പിള്ളേരാണ് ട്ടോ അപ്പൊ ഫൈനൽ എക്സാം പബ്ലിക് എക്സാം ആനുവൽ ഛെ അവര് ഫൈനൽ ഇയറിന്റെ എക്സാം എഴുതി കഴിഞ്ഞ വിള്ളരം പറയുന്നുണ്ട് ആ നമ്മൾ പഠിച്ചതൊക്കെ വന്ന് എക്സാമിന് വേണ്ടി പഠിച്ചതൊക്കെ ണ്ടായിരുന്നുൊക്കെ പുതിയ അമന്മെന്റ് ഒക്കെ അപ്പോഴാണ് ഞാൻ അയ്യോ ഇതൊക്കെ മാറിയോ പഴയത ല്ലേ സത്യം പറഞ്ഞ ഒരു വീഡിയോ യൂട്യൂബില് ഞാൻ സാധാരണ എക്സാം ആവുമ്പോഴത്തേക്കും ഏതെങ്കിലൊക്കെ ഇൻസ്ിറ്റ്യൂട്ടിന്റെ എന്തെങ്കിലൊക്കെ അവര് മോക്ക്ടെസ്റ്റ് പോലെ കൊസ്റ്റൻ പേപ്പേഴസ് പഴയത ചെറിയും കാര്ങ്ങളൊക്കെണ്ടാവും ഞൻ എന്തെങ്കിലും നോക്ക നോക്കാറുണ്ട് ഇതൊന്നും നോക്കാതെ പോയതാണ്
ആഹ് റാങ്കിങ്ങിനൊക്കെ ബാങ്കിങ്ങിന്റെ പോർച്ചൻസ് ഒക്കെ അറിയാാവോ ഈ പി എസ് സിയട ഉം ആഹ് ആഹ്
എനിക്ക് ആകെ ഇപ്പ അത്യാവശ്യം മാത്സ് മാ സ് കുഴപ്പല്ല മലയാളം ഗ്രാമർ ഇംഗ്ലീഷ് ഗ്രാമർ പിന്നെ ജനറൽ നോളജ് കറന്റ് അഫെയേഴ്സ് പിന്നെ ഞാൻ എൽ ഡി സി ണ് ആ കോച്ചിങ്ങിന് ചേർന്നത് അപ്പൊ മറ്റേ എസ് സി ആർ ടിയുടെ അന്ജ് മുതൽ പത്ത് വരെയുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ സോ സയൻസ് ഹിസ്റ്ററി
ആഹ്
അങ്ങനെ ഇതൊക്കെ അറിയാം
ഉം ആഹ് ആഹ് ആഹ് ഇത് അറിയത്തില്ല
ആഹ്
ആഹ് അപ്പൊ ശരി എന്ന ഓക്കെ ആഹ് ഓക്കെ